ഹലോ ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കണണ്ട് എന്താ വിശേഷം?
നല്ല സൂസനക്കും
ഉം നല്ല വിശേഷം കൊറെ ആയില്ലേ വിളിച്ചിട്ട്
ആഹ്
ആഹ് ഇപ്പൊ എന്താ ചെയ്യണേ?
ഞാനിപ്പോ പഠിക്കുവാണ്.
ആഹ് എന്തിനാ പഠിക്കണേ?
ഞാൻ ഡിഗ്രി തേഡ് ഇയറാ.
ആ ഡിഗ്രി തേടിയറാണോ? ഏ
പഠിക്കല്ലല്ലോ
അല്ലല്ല ഞാൻ ഹൗസ് വൈഫ് ആണ്.
ആഹ്
ഹ് പിന്നെ വീട്ടില് ആരൊക്കെയുണ്ട്
അനിയന്മാരുണ്ട് പിന്നെ മാമൻ മാമി കസിൻസ് മമ്മ ഇണ്ട്
ആ ഹ് ആഹ് അതെ കൂട്ടുകുടുംബാണോ
ആഹ്
എല്ലാരും വീട്ടിൽ തന്നെ
ആഹ് അമ്മയെല്ലാവാരും ഒരു വീട്ടിൽ തന്നാ നിങ്ങളെങ്ങനാ
ആ ഞങ്ങള് എൻ്റെ വീട്ടില് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് ഒരു ബ്രദറുണ്ട് പിന്നെ ഞങ്ങള് മൂന്നാള് കല്യാണം കഴിഞ്ഞ് ബ്രദറി ഇനി കെട്ടാനുണ്ട് കല്യാണം ആയിട്ടില്ല പിന്നെ ആ ഇവിടെ കല്യാണം കഴിഞ്ഞയോടുത്ത് - പിന്നെ ഒരു ഇളച്ചിയിണ്ട് അങ്ങനെ ഇമ്മയുണ്ട് രണ്ട് നാത്തൂമാരും ഉണ്ട് ഉം
കുട്ടികളുണ്ടോ നിങ്ങക്ക്
ഏ ആ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട്
ആഹ്
കൊറെ മുമ്പേ കൊറെ മുമ്പ് വിളിച്ചതാവോണ്ടേ ഇപ്പ- എത്രയിലാ പഠിക്കണേ എന്നൊന്നും അറിയില്ല അതുകൊണ്ട്- ചോദിച്ചതാണ്
ആ ഹാ
ഹാ പിന്നെയ് ഞാൻ വിളിച്ചതേ പിന്നെ ഞാൻ എൻറെ ബ്രദർ ഇന്നിങ്ങനെ ഒരു പെണ്ണ് തരിനുണ്ടായിന്നു
ഏ
ആഹ് കല്യാണാലോചനയിലാണ്.
ബ്രദർ എന്താ ചെയ്ന്നേ?
ബ്രദറ് റിയാദ് മെട്രോയിൽ വർക്ക് ചെയ്യാണ് അവിടെ അംബാസഡർ ആയിക്കാണ്ട് വർക്ക് ചെയ്യിണ്. അപ്പോൾ എന്റെ പരിചയത്തിലോ ഒരു ഫ്രണ്ട്സിലോ ഒക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞോലും ആ കഴിഞ്ഞ പോലുംല്ല ഹാ. ആവായത്തോലൊക്കെ ഉണ്ടാവുല്ലോ ആഹ കയ്യാത്തവര് ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടോ? ഏ പ് ഇരുപത്താറ് വയസ്സായി.
ഏ
മ് ഇപ്പോ ഞങ്ങള് ആ ഞങ്ങള് പരിചയക്കാരൊക്കെ ഇണ്ടാവും, കൊച്ച ഫ്രണ്ട്സിലക്കെരിലും ഉണ്ടോ?
ആ ഇണ്ട് കല്യാണം നോക്കുന്നവരുണ്ട്.
ആഹ് നോ കോരുണ്ടല്ലേ. ഇതെ പിന്നെ ഞങ്ങിപ്പോ ഒരു വർഷം ഇനിപ്പോ ഓന് ഈ ആഗസ്റ്റില് വരാനായി ലീവിന് വരുന്നുണ്ട് നാട്ട്ക്ക്. അപ്പോ ഒരു വർഷായി ഇപ്പോൾ ഞങ്ങളിങ്ങനെ തെരഞ്ഞോണ്ട്ക്കണ് ഓനാണെങ്കിൽ പഠി പിന്നെ പഠിക്കണ കുട്ടികളെ വാണം പഠിക്കാൻ ഇൻട്രസ്റ്റ്ള്ള കുട്ടികളെ വാണം.
മ്
ആഹ് പഠിപ്പ ഇ ജോലിക്ക് പോവാൻ താല്പര്യല്ല അയിനൊന്നും കൊയപ്പല്ല ഞങ്ങക്ക്, പഠിക്കണ ഓന് ഒരു പഠിക്കണ കുട്ടികളാവണം അത്രേ ഒള്ളൂ.
മ്
ഓന്
എന്റെ കൊറെ ഫ്രണ്ട്‌സ് ഒക്കെ ഇണ്ട്, ആ ഞാന് ഇന്ന് ചോയിച്ച് നോക്കാം, പിന്നെ മ് എല്ലാരും അങ്ങനെക്കെ ചെലൊരൊന്നും അങ്ങനെ കല്യാണം നോക്കാത്തവരുണ്ട്.
ആ അതിന് കൊഴപ്പല്ല പഠിക്കുന്ന കുട്ടികാണ പഠിച്ചോട്ടെ അങ്ങക്ക് കല്യാണൊക്കെ സാവധാനം മതി നമ്മുക്ക് എന്തേലും ഒറപ്പിച്ചിടല് അങ്ങനൊക്കെ എന്തേലും ഏ ഇതാക്കിയാണ്ട് ലി നിക്കയച്ച അല്ലെങ്കിൽ ഒറപ്പിച്ചിട അങ്ങനൊക്കെ ചെയ്താ മതി, കല്യാണൊക്കെ ക് സാവധാനം ഇണ്ടാക്കിയാ മതി.
നിങ്ങക്ക് പ്രശ്നല്ല്യാ
എങ്ങനെ
നല്ലോണം നേരം വൈകനതൊന്നും പ്രശ്നല്ല.
എങ്ങനെ
കല്ല്യാണം നേരം വൈകിയാ കൊയപ്പില്ല.
ഇല്ലല്ല അതിന് കൊയപ്പൊന്നുല്ല. വെറ്റിങ്ങൊക്കെ വയിറ്റ് ചെയ്യണെ കൊയപ്പൊന്നുല്ല, ആ വെയിറ്റ് ചെയ്യാനെ എന്താ വെച്ചല് ഞങ്ങളെ ഞങ്ങളുടെ വീട്പ്പ ചെറിയ വീടാണ്, ഞങ്ങള ഉപ്പ ഇണ്ടാക്കിയ വീടാണ്, അപ്പോ ഓന് ഒരു സ്വപ്നാണ് ഡ്രീം ഇണ്ട് ഓന്റെ വീ വീട് ഇണ്ടാ വീട് വെച്ചിട്ടാണെങ്കി ഓന് ഒന്നുകൂടി് ഏ ഇതാണ് അവന് അത് പറഞ്ഞനു ഇനിയിപ്പോ പെങ്‌ പെൺകുട് ട്ടയ്ക്ക് വേഗം ഇണ്ടാക്കന്നെ ച്ചെയ്യ ഞങ്ങള് ഓക്കെയാണ്, അല്ല സാവധാനം മതി വെച്ചെങ്കി അയിന് ഞങ്ങൾ റെഡിയാണ്.
ഏ ഞാനെന്തായാലും എനിക്കറിയണ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. പിന്നെ ഞാന് ന്റെ മുമ്മനോടോ ഒന്ന് ചോയ്ക്കണ്ട്
ആ ആ ഇണ്ടാവും പരിചയത്തിലൊക്കെ ഇണ്ടാവും കുട്ടികള്, ഞാൻ പറഞ്ഞ ഞങ്ങളിപ്പോ ഒരു വർഷായിട്ട് ഇപ്പോ ഞങ്ങള് ഒരു നാലഞ്ച് കുട്ടികളെ ഞങ്ങള് കാണാൻ പോയി, അതില് ഇപ്പ ഇപ്പത്തെ മെയിൻ പ്രശ്നം വെച്ചാലേ അഫയർ ഇണ്ടാവോണ്ടേ ഏ എ എന്താ സംഭവം എന്ന് വെച്ചാല് ഞങ്ങള് കാണാൻ പോവ് മ്പള് കുട്ടികള് ഞങ്ങളോട് പറയില്ല തൊറന്ന് പറയില്ല. എന്നിട്ട് പിന്നെ ഓന് ഓ ഞങ്ങളോടൊന്നും പറയില്ല, പിറ്റേ ദിവസം ഏ ബ്രദറിൻ്റെ നമ്പറ് ഇൻസ്റ്റേ ഇൻസ്റ്റ ഐ ഡി നമ്പറും മേടിച്ചിട്ട് ഓൻക്ക് വിളിക്കും, എന്നിട്ട് ഓനക്ക് വിളിച്ചിട്ട് പറയും ഏ കല്യാണത്തിന് ഇൻട്രസ് സ്റ്റില്ല, പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് നിന്നന്നതാണ്ന്ന് ഇങ്ങനെ പറയും.
ആ ഇപ്പ എല്ലാരും അങ്ങനെ തന്നാണ്. കൊറെ ഒക്കെ പിന്നെ വീട്ട്കാര് സമ്മതിക്കാണ്ട്
ആ അല്ല ഇപ്പയ്ന് അങ്ങനത്തെ കൊഴപ്പൊന്നുല്ലല്ലോ ഇപ്പ ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ എല്ലാരും.
ആ എല്ലാരും ആ ചെലോര് സമ്മതിക്കാത്ത
ത്തോലൂണ്ട് ഇപ്പം പിന്നെ ഒരുവിധം കുട്ടികൾക്കൊക്കെ അഫെയർ ഇല്ലെ കു പക്ഷെ ഇല്ലാത്തോലൂണ്ട് ഓൻക്കുണ്ടായിരുന്നു അഫയർ ഒക്കെ അത് കുറച്ച് മുൻമ്പ് പഠിച്ചിനന്ന് ഡിഗ്രി ഒക്കെ ചെയ്തിനന്ന് പക്ഷെ ആ കുട്ടി കല്യാണം കഴിഞ്ഞു പോയി
അതന്തേ
അതെന്താന്നു വെച്ചാല് ഓന് പഠിപ്പ് ഇതൊക്കെ കഴിഞ്ഞട്ട് സാവധാനം കല്യാണം ജോലിയൊക്കെ മതിന്നുള്ള ഇതിലേനു അപ്പൊ ആ കുട്ടിന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് ആരൊക്കെ കല്യാണം കഴിപ്പിച്ചണം എന്നണ് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു വിട്ടതാണ്
ഏ
അത് നല്ല രീതിക്ക് പിരിഞ്ഞതാണ് ട്ടോ അല്ലാതെ തേച്ചതും അങ്ങനെയൊന്നല്ല അല്ല അത് അത് അങ്ങനെ പിരിഞ്ഞതാണ് പിന്നെ കൊഴപ്പന്നില്ല ഫ്രണ്ട്സാളോട് പറഞ്ഞോണ്ട് ഓനെ കല്യാണം കഴിച്ചല് ലൈഫ് ലോങ് ഒരു പേടിയും പേടിച്ചണ്ട കാരണം അത്രയും ഇതുള്ള ആളാണ് ഏ ഇപ്പൊ പഠിക്കാൻ താല്പര്യം ഇപ്പം ഞങ്ങളെ തന്നെ ഇപ്പം ഞാനൊക്കെ പറഞ്ഞാല് ഇന്നെക്കെ പത്താം ക്ലാസ്സിന്ന് കല്യാണം കഴിഞ്ഞ് പത്താം ക്ലാസ്സ് കഴിഞ്ഞേക്ക് പിന്നെ ഞാൻ ഇപ്പോ പ്ലസ് വണ്ണും, പ്ല ടു ഒന്ന് ഞാൻ പഠിച്ചിട്ടില്ല, ഇന്ന്‌ വരെ പിന്നെ ഞൻ ഒന്നും പഠിക്കാൻഴിഞ്ഞട്ടില്ല പ്ലസ് വൺ പ്ലസ് ടൂ ഇപ്പോ ഈ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കണോലൊക്കെ ഉണ്ടല്ലോ അങ്ങനൊന്നും ഇൻക്ക് പഠിക്കാൻ പ റ്റീട്ടില്ല അപ്പോ ഓ ഞങ്ങളോട് പറയും ഇപ്പോ അത് അങ്ങനെ പഠിച്ച കഴിഞ്ഞ ഞങ്ങളോട് എപ്പളും പറയും പഠിച്ചളോണ്ടു പഠിച്ചെങ്കിതന്നെ ഒള്ളു എന്തെങ്കിലും എവിടെയങ്കിലും ഒക്കെ എത്ത ഏ അർഞ്ഞിട്ട് ഓന് അങ്ങനത്തിനൊക്കെ നല്ല ഒരുതിള്ള ആളാണ് അപ്പൊ കുട്ടികക്ക് ഇനി ആ പേരും വേണ്ടി, പഠിപ്പ് മൊ പേടി ഒ ണ്ട് കല്യാണം മുടുങ്ങണ്ട അങ്ങനൊരു പേടി ഇണ്ടാ ല്ല
ഞാന് എന്താലും അ ക്കെണ്ട് നല്ല അരെ എന്തോന്ന്
ആ
വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിണ്ട് ഓക്ക ഇരുപത്തി നാല് വയസച്ച
ആ എന്തെലു വ ക്കെയുണ്ടോ പഠിച്ചതണോ
വർക്ക് ചെയ്യാ തോന്നണ്ട് നിങ്ങക്ക് എജ് ഒന്നും പ്രശ്നല്ലല്ലോ
ഇല്ല അജ് ഞങ്ങക്ക് കൊയപ്പില്ലേ ഓന് എന്താ പറയാം ഏജ് ഏജ് ഞാൻ ഏജിന്റെ കുഴപ്പൊന്നില്ല ഓന് അത്യാവശ്യം പഠിക്കണ കുട്ടികളാവണം ഓന അത്ര അത് നോക്കുന്നുള്ളൂ ഏ ഏജന്റ്റത് ഞങ്ങക്ക് കുഴപ്പില്ല അത് വിഷയല്ല എന്താ വർക്ക് ചെയ്യണ എന്താ അറിയോ
പഠിഎന്താ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തോ ടീച്ചർറിയാം എന്തിന്റെതാണെന്ന് അറിയില്ല
അപ്പൊ എന്തേ കല്യാണം അ സാവധാനം മതി പറഞ്ഞിട്ട് നിന്നതാണോ
കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നതെയ്നു ആയിട്ടില്ല ടൈം ആയിട്ടില്ല അങ്ങനെ എന്തോ ആണ് ഓക്ക് അങ്ങന് ആ പഠിക്കണം ജോലിക്ക് പോണം അങ്ങനത്തെ ഒരു ഇത് ഇല്ല
ക്കോട്ടെ അത് ഞാ ഞാൻ പറഞ്ഞില്ലെ ഞങ്ങക്ക് അതിനൊരു യാതൊരു എതിർപ്പുല്ല അങ്ങനെ ഞങ്ങ ഞങ്ങള അതിനൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾ അനിയത്തി ഇണ്ട് എൻ്റെ താഴെ ഞാനാണ് വലിയ കുട്ടി ഇന്റെ താഴെ ഒര് അനിയത്തി ഇണ്ട് ഓള് പിന്നെ പ്ലസ്ടു രണ്ട് അനത്തിയകളും പ്ലസ്ടു കഴിഞ്ഞ് ഓൾ പ്ലസ്ടു കഴിഞ്ഞ് കല്യാണം കഴപ്പിച്ചത് അപ്പൊ അവളിപ്പോ ജൊ വർക് ചെയ്യണെണ്ട് ന്റെ താഴെള്ള അനിയത്തി ഓഫീസ് വർക്ക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്തൊണ്ടിരിക്കണെണ്ട് ഒരാള് ചെറിയ അനിയത്തി ഒന്നും ചെയ്യുന്നില്ല ആ ഞാൻ ഹൗസ് വൈഫ് ആണ് ഞാൻ പറഞ്ഞില്ലെ ഞാൻ അപ്പ ഇനി പത്താം ക്ലാസ്സ് കഴിഞ്ഞ പഠനം അവിടെ നിന്നതാണ് പിന്നെ ബാക്കി പഠിച്ചാൻ പറ്റിട്ടില്ല
നിങ്ങൾ എന്തേ പഠിക്കാഞ്ഞേ
ഞമ്മളെ കെട്ടണ ആണങ്ങക് ക്ക് ഒരു ഇൻട്രസ്റ്റ് വേണല്ലോ പിന്നെ പടി പഠിപ്പിക്കാനെ ഓലി അത് ആദ്യം തന്നെ പറഞ്ഞേന് ഇനി പഠിപ്പിക്കൊന്നുല്ല അത് അന്ന് കുറെ മുമ്പല്ലേ അത് അന്ന് അങ്ങനെ ഒരു കാലേര്നല്ലോ പത്താം ക്ലാസ്സ് കഴിഞ്ഞ്ക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിപ്പ് നിർത്തുക അങ്ങനെരു കാലത്തി അങ്ങനെ കഴിഞ്ഞു പോയതാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ അനീന്റെ കാലത്തിൽ ഒരു പേടിയും പേടിക്കണ്ടാ ഏ ഞങ്ങളൊക്കെര്ത് ഇത് വെച്ചിട്ടാണ് ഞാൻ പറ പറയിന്നത്. അനുഭവം കൊണ്ട് വെച്ചിട്ട് പറയാ ഓന് അതൊക്കെ കണ്ട് കഴി റ്റോന് അതേനെ എപ്പളും പറഞ്ഞതാണ് ഇപ്പളും ഇന്നോട് പറയും പി എസ് സി ഒക്കെ നോക്കിക്കോ നി ഏതായാലും അത് പഠിക്കാൻ കഴിയാത്തേതായാലും നിന്നു പി എസ് സി ഒക്കെ നോക്കിട്ട് അതെന്നേലും ചെയ്തോന്നൊക്കെ പറഞ്ഞാണ്ട് പറയല്ണ്ട്
ആ ആ പി എസ് ഇ എഴുതണ നല്ലതാ
നല്ലതാണ് പക്ഷേ രസണ്ട് ഞാന് പി എസ് സിക്ക് കൊടുത്തിരുന്നു അത് പരീക്ഷെന്റെ ആ സമയം ആയപ്പോ തന്നെ എന്റെ ഫോണിൽ നെറ്റ് ഇല്ലായിട്ടെന്തോ ഞാൻ അയിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ ഇവിടെണ് എക്സാമ് എന്നൊക്കെ വന്നിട്ട് വന്നിരുന്നു അന്ന് ന്റെ സ ഫോണിൽ നെറ്റ് ഇണ്ടായിരുന്നില്ല അപ്പ ഞാന് ഇതറിഞ്ഞപ്പോലതന്നെ പരീക്ഷ കഴിഞ്ഞട്ട് രണ്ട് ദിവസ സൈഫ് അങ്ങനെ ആ പരീഷ് ആ അയിന് അറ്റൻഡയ്യാൻ പറ്റില്ല ഉം അങ്ങനെ അയിനെ റ്റൻഡ്ചെയ്യാൻ പറ്റീല്ല പിന്നെ ഞാ കൊടു ഊല
കൊടുത്തൊട്ടി ഒന്നും കൂടി എന്തെങ്കി കയ്യോന്ന് എന്തായാലും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്ക്ണ്ട് പിന്നെ ഫാമിലീലൊക്കെ ഞാാനൊന്ന് അന്വേഷിച്ച്താക്ക്ണ്ട്
ആഹ പിന്നെ ഈ കുട്ടി ഇണ്ട്ന്ന് പറഞ്ഞിലെ ഇരുപത്തിനാല് വയസ്സായി ആ കുട്ടിനോട അതിന്റെ വീട്ടുകാരരോട ഒന്ന് പറഞ്ഞു നോക്കൂണ്ടോ
ആ
ആ ആ എന്താച്ചാല് ഇവനിപ്പോ ഇനി ആഗസ്റ്റ് റ്റില് വരന്ണ്ട് ഓന് ഒര് മാ ഒര് മാസ് ഒര് കൊല്ലത്തില് ഒര് മാസാണ് ലീവെര്ന്നത്. അപ്പൊ വെര്ന്ണ്ട്. ഈ മാസം ദാ ആഗസ്തില് വെര്ന്ണ്ട്. അപ്പോ വരുമ്പോത്തിന് ഒന്ന് ശരിയാവാണെങ്കില് ലീവ് കൊറവല്ലേ പെ കാര്യങ്ങൾ ഇതാക്കാലോ ഉം
പെട്ടെന്ന് നടക്കൊതാണ് മോക്കാണെങ്കിലും ഈ ഇയർ ഇപ്പോ നോക്കാണെങ്കിൽ ആ നെക്സ്റ്റ് ഇയർ ഒക്കെ ആമ്പളേക്ക ശെരിയാ
ന്നെ ഇപ്പൊ ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങളിപ്പോ ഒരു വർഷായിട്ട് അഞ്ചോ ആറ് കുട്ടികളെ ഞങ്ങള് കാണാൻ പോയി ഇപ്പോ ഇതാണ് നാല് നാല് കുട്ടികള് അയ്ല് അഫയറൊള്ള കുട്ടികളാണ്. ഏ പിന്നെ ഇത് ആണ് വീട്ടുകാരോട് പറയാത്തൊണ്ടേ പിന്നെ നമ്മളോട് വി ച്ച് പറഞ്ഞത് വല്യ കാര്യട്ടോ അല്ലെങ്കി മ്മള് അറിയ ണ്ട് അതങ്ങനെ കല്യാണ്ടാക്കിട്ട് കാര്യല്ലല്ലോ സമ്മതല്ലാതെ കല്യാണ്ടാക്കിട്ട് കാര്യല്ല ഓര്ക്കും ഇന്ട്രസ്റ്റ് ണ്ടെങ്കി മാത്രേള്ളൂ അതിട്ട് മുന്നിട്ട് പോയിട്ട് കാര്യം അപ്പൊ പിന്നാ കുട്ട്യള് പറഞ്ഞത് തന്നെ വല്യ കാര്യം. പിന്നെ രണ്ട് കുട്ടികള് പിന്നെ ഞങ്ങൾ വേണ്ടന്ന് വെച്ചതാണ് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യല്ലാന്ന് പറഞ്ഞു അപ്പോ ഓന് പഠിക്കണ കുട്ട്യളെയാണല്ലോ വേണ്ടത് ആ കുട്ടിക്കന്ത പഠിക്കാനും താല്പര്യമല്ല പഠിപ്പ് നിർത്താനാണ് താല്പര്യം അപ്പം പറഞ്ഞു അങ്ങനെയാണിക്ക അത് വേണ്ട അപ്പൊ ഒന്ന് അങ്ങനെ ഒഴിവാക്കിയതാണ് പിന്നെ ഒന്ന് കൊറച്ച് ദൂരയ അപ്പൊ പിന്നെ അത്ര ദൂരത്തേക്കും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടച്ചതാണ് ഏതായാലും അന്വേഷിച്ചിട്ടൊന്ന് പറയണ്ടോ ആ എന്നിട്ട് ഈ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇൻ്റെ ഫോണൊക്കെ ക്ക് വിട്ട അയച്ചെന്നാൽ മതി ഞാനും ചോദിച്ച നോക്കയി കൊണ്ടിട്ട് ട്ടോ
ആയിക്കോട്ടെ ഞ എന്തായ ആയിക്കണ്ട്
വിട്ടരാ ഫോട്ടോ കാണിച്ചു കൊടുത്ത നോക്ക ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടണ്ടെങ്കിൽ പറഞ്ഞാ മതി
ആഹ ആയിക്കോട്ടെ എന്തായാലും നോക്കിട്ട് നിങ്ങളെ വിളിക്ക മെസ്സേജ് അയക്കോ ചെയ്യാം
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ വേറെ എന്തൊക്കെ മഴണ്ടോ അവിടെ
ഇവിടെ മഴപ്പ ഇല്ല നേരത്തണ്ടേന്
ആ അപ്പല്ലന്ന് ക്ലാസില്ല
ഇല്ല നമുക്കിപ്പ കൊറച്ച ദിവസായിട്ട് ക്ലാസ്സില്ല
ക്ലാസില്ല ആ അത് ശരി എന്നാൽ ശരിട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ആ ആയിക്കോട്ടെ എന്നാ